ഹലോ
കേക്കില്ലേ
ആഹ് കേക്കണ്ട് മക്കളൊക്കെ വന്ന് പോയോ
ഒമ്പതര ആയപ്പോ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫ്രീ ആയി
ആഹ് എന്റെ കുളി കഴിഞ്ഞോ
ഇന്റെ കുളി കഴിഞ്ഞു
ആ ഞാൻ അയിന്റെടിന്ന് പുറത്തു കൂടെക്ക ഒന്ന് പോയി ഇന്റെ കഴഞ്ഞില്ല ഉ അവിടെ കൊറച്ച് അല്ലെ അവിടെ ഞങ്ങക്ക് വീട് കയറ്റ്ണ്ട് പറഞ്ഞല്ലോ അവിടെ കുറച്ച് ഇപ്പ മഴല്ലേ അപ്പൊ എന്തേലൊക്കെ കുഴിച്ചി ഇണ്ടാകല്ലേ കരുത്തിയാണ്ട് നഴ്സറിൽ ഇണ്ടല്ലോ എന്താ ഈ തൈകളൊക്കെള്ള അയിൽ പോയിട്ടാണ്ട് എന്താ റംമ്പൂട്ടാനും അടക്കപ്പഴം പിന്നെ മാവ് ഒരു പ്ലാവ്, തെങ് അതൊക്കെ വാങ്ങീ ആ അപ്പൊ ഇപ്പ ഇങ്ങനെ മഴല്ലല്ലാ ആണും ചെറുതായിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഒന്ന് നനച്ച കൊടുക്കട്ടെ എഴുതിയാണ്ട് പോയി അപ്പൊ പിന്നെ അവിടെ പോയപ്പോ പിന്നെ കൊറച്ച നേരം അങ്ങനെ വൈകി
ഉം അല്ല നമ്മള് നമ്മള് ഇടുക്കണ വീട്ടില് പോകുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നുന്ന് പോരാനേ തോന്നൂല്ല
ആ ആ അതില് പിന്നെ ഞാനാ ഫോൺ വെച്ചികാണ്ട് പിന്നെ അതില് അങ്ങനെ അങ്ങോട്ട് പോയി
ആഹ എന്താ വീട് പണി ഇപ്പം ഇപ്പൊ പാർക്കാന് അങ്ങനെ വിചാരിക്കണ്ടോ
ആഹ ചെറുതായിട്ടൊന്ന് പാലാച്ചന് കഴിച്ചുട്ടോ ഇവിടെ തറവാട്ടിൽ തന്നെയണ ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പ പിന്നെ ഇങ്ങട്ട്ന്നെ പോന്നു പണികളി ഇഞ്ഞല ഇണ്ട് ഇടുക്കാന് പ്ലെമ്പിങ് പണി അപ്പൊ നീ കൊറച്ച് കഴിഞ്ഞിട്ട് ഡിസംബർ ഒക്കെ ആവുമ്പോ ഇരിക്കതി ഇപ്പ നല്ല ദിവസം നല്ല മാസം നോക്കിയണ്ട് അങ്ങനെ ചെയ്തു
ആഹ
ഇ പണികള ഇങ്ങനെ നടന്നൊണ്ട് കണ്ട് ഉ ഏകദേശം കഴിഞ്ഞണ് പെയിന്റിങ് ഉം പിന്നെ പോളിഷ് ചെയ്യാണ്ടാവും അടി
ആഹ പണികള് ല്ലേ അ ശരിയാ എന്താ പറയാ നമുക്ക് വീട്ന് പറയുമ്പം ഭയങ്കര ആ പക്ഷെ പൈസ പൈസ കാണൂലന്നുള്ളൂ അല്ല പൈസ കാ പൈസ അത്രയും ചെലവാവും
ആഹ അങ്ങനെയാണ് ഞമുക്കൊരു സന്തോഷാണ്ല്ലോ
ഉം ആഹ് വീട്ന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ എപ്പൊഴ്ങ്ങനെ അതിമല്ങ്ങനെ പണിയെടുത്തു അങ്ങനെല്ല ല്ലെ വീടി ഇപ്പോപാത്ത്ഴിഞ്ഞാൽ നമ്മളിങ്ങനെ പണിയെടുത്തോണ്ടിക്കും കാരണം ഇപ്പന്നറഞ്ഞാ ഒരു മാസം ഒരു വീട് വടെ കൂടിയിരിക്കാണെങ്കിൽ അപ്പുറത്തെ അത് പിറ്റേ ദിവസം ആയാ പോലും മോഡല് മാറാണ് കാര്യങ്ങള് മാറാണ് ആഹ് പക്ഷെ അതിന് അനുസരിച്ച് ഓടാൻ നിന്നാല്
ആഹ് അങ്ങനെ ഓട
ആഹ് ഒന്നുണ്ടാവില്ല എനം മ്മള് അത്ര അത് അ അത്രയൊന്നും വീട്ന്ന് പറയുമ്പോ നമുക്കൊരു അസെറ്റ്യ അല്ലെങ്കി ആഹ് ഒരു ആ ഒരു പർപ്പസ് ത്രൊള്ളൂ മ്മ് പക്ഷെ മ്മള അയിമങ്ങനെ ആർബാടായിട്ട് അങ്ങനെ ഹ് അങ്ങനെ ചെലവഴിക്കുന്നയിനോട് എനി‌ക്കിതില്ല അതിനേക്കാളും നല്ലെ എന്ത് പറമ്പോ
ആഹ് അങ്ങനെ എന്തേലൊക്കെ വരുമാനങ്ങളൊക്കെ ആയി കിട്ടിയാല് വരുമാനം തരായാലേ അതിനൊക്കൂലാറെ അതവര് ന്റെ ന്റെ ഹസ്ബന്റ് പറയെ വരുന്നോരാ പിന്നാണ് ആഹ് വീടമക്കക്കൊന്നൊക്കാറ് ഇപ്പൊ ഒരു ഭാഗത്തിലൊരിത് മതി ഉം അല്ലാതെ നമ്മുക്കൊന്ന് ഒന്നും നമുക്ക് കിട്ടൂലല്ലോ ആഹ്കങ്ങോട്ട് പോവന്നല്ലാതെ
ആഹ് അതെ അതെ കാണാത്ത പൈസ മ്മള് ചെലവാക്കിട്ട് കാരില്ല
ആഹ് ആഹ് അപ്പൊ ഞാനിപ്പിങ്ങനെ കുഴിച്ചിട്ടാല് മഴ ഉണ്ടാവൊല്ലോ അപ്പൊ ഏത് സാധനം വേം പിടിച്ചിട്ടുല്ലോ മറ്റേമ്മളിങ്ങനെ വെള്ള ഒഴിച്ച് ഇതാക്കിന്ന് അപ്പൊ
ഇവിടെ അടുത്താണോ തറവാടിന്റെടുത്തന്നാണോ
ആഹ് എടുത്തേന്നാണ് ഞാൻ പിന്നെടക്ക് പോയി തൊ ഇവിടുത്തെ പണിയെ മേ കഴിച്ചു കാണ്ട് അവി പോയി തൊടച്ചിടും അങ്ങനൊക്കെ കാട്ടും അങ്ങനെ ചെയും
അപ്പ അവിടെ മ് അവിടെ ജസ്റ്റ് ഇങ്ങനെ കേറിട്ടുള്ളൂ സാധനങ്ങൾ അങ്ങനൊന്നും അയൊന്നും അങ്ങോട്ടിങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടൊന്നില്ല
ഇല്ലില്ല അതിനി ഞമ്മള് കൊണ്ടരുല്ലോ ഇപ്പൊ ഒരു ഗ്യാസടുപ്പ് വാങ്ങി പിന്നെ നമ്മള് പാൽനചെല്ല ത്രം അങ്ങനെക്കെ വാങ്ങിയോണ്ട് ജസ്റ്റ് ഒന്ന് അത് കയിച്ചു ഗ്യാസടുപ്പ് പിന്നെ അതേമാതിരി കൊണ്ടന്ന് പെട്ടിയിലാ കൂടെച്ച്നു തറവാട്ട്
ഹ ആ ശരി ഉം ഇനിയിപ്പം മ്മള് വീട് എടുക്കുമ്പോ ആ വീട്ടിന്നൊക്ക മ്മള് അങ്ങനെക്കൊണ്ടാവുല്ലോ
ആഹ് ആഹ് ഇനിയൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് സെറ്റ് പോയിക്ക എന്താ ഇവിടെ ഞാനൊറ്റക്ക് ഉമ്മയും ഉപ്പയൊള്ളു തറവാട്ടില് അപ്പ ഇളച്ച് മ് എന്ത്‌ തയ്ച്ച് കൊടുന്ന്ക്ക്ണ് ശെ ഓ ഓ ഓനും ഇവിടില്ല അപ്പൊ ഓളോളെ വീട്ടിലാണ് ഇപ്പൊ ഒറ്റക്കെല്ലള്ളൂ മാതിരി വരുമ്പോഴള്ളൂ അപ്പൊഞാ വരാനാവുമ്പോ വരുമ്പോ കടേൽ പോവും ചെയ്യ അപ്പ ഇവിടെ ആളുണ്ടാവുല്ലോ മ്മ് പിന്നെ അങ്ങനെ മ് ഇപ്പണ്ട് മ്മല്ലഅതോണ്ടാണ്ന്നാ മതെ
ഓഹ് അ ശെരി ആഹ് അപ്പം ബുദ്ധിമുട്ടാണല്ലോല്ലെ
ആഹ് ഇളച്ചിയ്ടെ നിക്കലുല്ല ആഹ് എ ശേ വടെല്ലാനും ഓള് ഓളെ വീട്ടിലാണ് ഓന് വരുമ്പോളേ വരുള്ളൂ പിന്നെ എന്തേലും പരിപാടികള് കല്യാണം തക്കാരം അങ്ങനെക്ക്ണ്ടാവ്മ്പോ ഒരു നാലീസ നിന്ന് പോകും അത്രേള്ളു ആ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയ ആയികണ് രണ്ട വയസ് മൂന്ന വയസായി
ആ ഇപ്പഴത്തെ ആൾക്കാ ഇപ്പൊ ഗൾഫിലുള്ള ആളുകളൊക്കെ അങ്ങനെയാ ചെയ്യാ ഇപ്പൊ മക്കളെ സ്കൂള് ചേർത്താണെങ്കിൽ നമ്മളെ വീട്ടിൽന്ന് അല്ലെങ്കിൽ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ചേർത്ത പക്ഷെ അതിനെ ഒറ്റക്ക ആകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ നിന്നാല്
ആഹ് ഇനിയിപ്പോള് വന്നില്ലെ ഇവിടെ വെറുത പൂട്ടി കിടക്കണം അങ്ങനെയവും ആഹ വരോ കാരം ഇ ഇ ഇപ്പഴെല്ല നൽക്കാൻ കൂടുള്ളൂ ചേർത്തി കഴിഞ്ഞൽ പിന്നെ നിക്കാനൊനും കൂടൂലല്ലോ
ആ ശരി പിന്നെ ഹസ്ബൻഡ്
പിന്നെ ഓളത് കുറച്ച് ദൂരമാണ് അപ്പൊ പിന്നെ തീരയിലും കഴിഞ്ഞൂലോക്ക നഞമ്മക്ക് കാരണം എന്തെിലും ഒഴിവുണ്ടാവുമ്പോ പിന്നെ വേ പോയി ഉ പോയി പോരും പക്ഷെ രാവിലെ പോയാ വൈന്നേരം വരെ അങ്ങനെയൊക്കെ പോവാം
ശെരി പിന്നെ സ്കൂള് ചേർത്തി കഴിഞ്ഞാ സത്യം പറഞ്ഞാല് വ വീട്ടിൽ അങ്ങനെയല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉ ആ അതെ അതെ നിങ്ങള ഹസ്ബൻഡ നാട്ടില ഇണ്ടാവല
എന്റെ ഹസ്ബന്ഡ് മാത്രേള്ളൂ ഇവിടെ നാട്ടില്േ
ഓ അത് ശരി അങ്ങനെ ഉം പക്ഷെ ഒരു നാട്ടില് ഉ സത്യം പറഞ്ഞാൽ ഞാന്ൻ എടുക്ക ഇങ്ങനെ പറയ നമ്മള് സ്നേഹം ഉണ്ടാവണെങ്കിൽ നമ്മള് അ ഇവിടെ പോണം ഒന്ന് മാറിയൊക്കെ നൽക്കണം ആ മാറിയൊക്കെ നിക്കണം പറയും അപ്പ എന്നന്നോട് തന്നെ ആഹ് നീ പോയാലും എനിക്ക് സ്നേഹംണ്ടാവല്ലോ എന്താ പറയാ ഈ അങ്ങനെ പോയിക്കോ ഞാന തായലിലും പോകാൻ വിചാരിിട്ടില്ല എനിക്ക് എനക്ക്ിന അങ്ങനെ മാറിക്കണം എന്നുണ്ടെങ്ക നീ ഒന്ന് പോയി പോരയരുന്നു ഇ എന്നോട്
ആഹ അതാക്ക
ഉ അപ്പം അല്ല ഞാൻ ഞാൻ പറയും അങ്ങനെയല്ല ആ പറയും ആഹ് അപ്പൊ എന്നന്നോട് ഇങ്ങനെ ഈ ഗൾഫില് ആഹ ഗൾഫിലുള്ള അങ്ങനെ ഫ്രണ്ട്സിന്റെ ലെ പറ എനക്ക് എങ്ങനെ എങ്ങനെ പറയാൻ കഴി അൊക്കെ എങ്ങനെ ജീിക്ക ഒരു ജീവിതണോ എന്നൊെ ചോിക്കും
ആഹ അ ശരിയാണ്ട്ടോ പറയണ്ട് ശെരി നമ്മക്ക് ഇവിടെ ഇണ്ടാവുമ്പോ നനവരി അറിയില്ല എന്തിന എ നമുക്ക് എല്ലാത്തിനും പറയാനും ചോദിക്കാനുണ്ടല്ലോ
ഉം അതെ ആ ഒരുര് വല്യൊരു ഭാഗ്യാണ് അങ്ങനെ അങ്ങനെ ഒരുമിിച്ചച്ച് ഉണ്ടാവുകന്ന് പറഞ്ഞപ്പ എത്രയോ ആൾക്കാരില്ലേ
നമ്മള അറിയണ്ടേ അങ്ങനെയുണ്ട് ഉ
ഇപ്പം എത്രോ ആൾക്കാരില്ല ഒരു നാല്പത് അമ്പപത് വയ വരക്ക ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് ജീവിക്കുമ്പോക്ക നല്ല പ്രായ
കഴിഞ്ഞു പിന്നെ അസുഖമായി അങ്ങനെ
അതെ അതെ പിന്നൊപ്പ നമുക്ക് ആരോഗ്യവും പരി ക്യാഷ ഒക്കെ ഉണ്ടാാവുന്ന സമയത്തെ ആർക്കും എന്ത ഒരു വിലയും നമുക്ക് വല്ലതും ഉണ്ടാവുള്ളൂ
ഉ
ായിരിക്കും ഓരവി ഇങ്ങനെ പണിയെടുത്ത് കുറേ ആളനെ പണിയെടുത്ത് പക്ഷെ ഇപ്പ എനിക്ക് തോന്നറുണ്ട് ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ കൂടുതലും പെ പെട്ട സെറ്റിലാവണ്ട് വീട് പെട്ടെന്ന് എടു വട് മാ താമസിക്ക ആ പക്ഷെ കുറുന്ന അന ഇപ്പം ഇപ്പം ഇപ്പോഴും തറവാട്ട് വീട്ടിൽ അങ്ങനെല്ല നിൽക്കുന്നത് കുറച്ചും കൂടെ മുന്ന കല്യാണം കഴിഞ്ഞവരായിരിക്കും എനിക്ക് തോന്നിയത് പക്ഷെ ഇപ്പത്തെ എല്ലാരും ഇപ്പത്തെ ജനറേഷൻ തന്നെ
വേറെ വീടാണ് നോക്ക ആ ഒരു കുട്ടിയാകുമ്പോതിന് വീട് ഇതായി മാറും അതന്നെ ഒരു കണക്കിന് നല്ലത് എന്റെ അഭിപ്രായട്ടോ ആ ആഹ് മറ്റേ ചിലപ്പേ എല്ലാട മ്പാട ഒന്നില്ല ആകുമ്പോ അങ്ങട്ടെ ഇങ്ങട്ടെ കുട്ടികളും അങ്ങനെയൊക്കെ ഇതാവല്ലോ എല്ല
എന്തേലും എന്തെങ്കിലുമക്കെ കാര്യങ്ങള് ഉണ്ടാവുമല്ലോ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ എപ്പഴും കാണുമ്പോഴും സത്യ പറത്ത നമ്മളെപ്പ ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ
ഓ
അപ്പം ആഹ് അപ്പൊ ചിലപ്പോ വയ്യായികളും അങ്ങനെ ഓരോന്ന് വരും
ആഹ കുട്ടികളക്കെ ആവുമ്പോഴാണ് ഇത് വരിയേ ഇങ്ങനെ വരിയേ ചെിലപ്പോ ചില കുട്ടികൾക്ക് കുറച്ച് വികൃതി കൂടുതൽ ഈ കാരണം അങ്ങനെ അങ്ങനെയൊക്കെ ആവുമ്പോളാണല്ലത് ആ കുട്ടികളെപ്പിന്നെ നമുക്ക് പറയാം ജോലി ഓക്ക് അറിയാത്ത കുട്ടികളെ കാരണം
ആഹ് അതെ ആഹ് മ മക്കള്ന്ന് പറയുമ്പോ ആ വീട്ടിലുള്ള മക്കളെല്ലാരും ഒരു ഒരേ പോ ഒരേ മ
ആ മക്കളാവില്ലല്ലോ ഒരു ഉമ്മാൻ്റെയും വാപ് പ്പാൻ്റെയും മക്കള് തന്നെ പല വിധത്തിലുണ്
ആഹ് അതെ അതെ അപ്പോ പിന്നെ അതൊക്കെ നമ്മള് അങ്ങനൊക്കെ വരുമ്പോള ചെല സത്യം പറഞ്ഞ പ്രശ് ശ്‌നങ്ങൾ ഇണ്ടാവ ലെ.
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പോളാണ് അതാണ് ഒരു കുട്ടിയാള് ആവുമ്പോതിന് വേഗം പോയാല്
ആഹ് അതെ എനിക്ക് ഇൻ്റെ മക്കള് എന്റെ വലിയ മോ ക്ക് മൂന്ന് വയസ് ആയപ്പോക്ക് ഞങ്ങള് വേറെ
പോയി ലെ ആഹ്. ഞങ്ങൾക്ക് പിന്നെ ആഹ് ഇവിടെ ആരുല്ലാണ്ട് ഞങ്ങള ഒ ഒറ്റക്കാണ് അങ്ങനെ അങ്ങനെ ആരുല്ലാത്തകൊണ്ടാട്ടോ ഇങ്ങനെ നീണ്ടു പോയത് അല്ലെങ്കില്- അപ്പളോ
ആ ശരിയാ ഞമ്മക്ക് ആ ആവശ്യം വരുമ്പോ സാഹചര്യം വരുമ്പോളാ നമ്മള്- ആ്മ കൂടുതലായി നമുക്ക് ശ്രദ്ധിക്കും ഇപ്പ നമുക്ക് ആ ഒരു ഇത് സാഹചര്യം നിങ്ങക്ക് അങ്ങനെ വരാത്ത-
വന്നിട്ടില്ല ഉം പിന്നെ ഓല് വന്നാല് ഒരു മാസത്തില് കൂടുതല് നിക്കൂലേ അപ്പോത്തിന് പോകും അത്രേ ലീവെയുള്ളൂ അതിന്റെ എടയില് ഓള് - അവിടെ ഇവിടെ പോയി അങ്ങനെയൊക്കെ പിന്നെ ചെറിയ കുട്ടികളലല്ല മ് ഉം
അങ്ങനെയൊക്കെ പിന്നെ എന്താ പിന്നെ ഉം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാന്-
അന്റെ അവിടെ എന്തേലും ഒക്കെ ഇങ്ങനെ തൈകളൊക്കെ കുഴിച്ചിട്ടുണ്ടേ ആണോ ഫ്രൂട്ട് എനിക്ക് ഈ ഫ്രൂട്ടിനോട് വല്യ താല്പര്യാ
ആഹ് ഇവിടെ പേരക്ക ആ പേരക്ക ഇണ്ട് റംമ്പൂട്ടാൻ ഇപ്പൊ കുഴിച്ചിട്ടിട്ടുള്ളൂ അത് ഇണ്ടായി വരു - ന്നുള്ളൂട്ടോ പിന്നെ എന്താ പറയാ സപ്പോട്ട ഉണ്ട് മാവുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് ആക്കണ്ട് ആ പാഷൻ ഫ്രൂട്ട് ഒക്കെ ആ കായ്ക്കും മാവ് കാഴ്ച്ചിട്ടില്ല കേട്ടോ ഒന്നാമത് ഞാൻ അതിനൊന്നും വെള്ളം ഒഴിച്ചേ കൊടുക്കണ്ടായില്ല വേനലന്റെ സമയത്ത് ഇവിടെ ഭയങ്കര വെയിലാ വെയില് വരിയാണെങ്കിൽ-
ആ നല്ലോ വളം നീ ഇട്ട് കൊടുക്കണം തോന്നുന്നുണ്ട്
അത് രണ്ടോളും നല്ലോണം ഇങ്ങനെ കെളയ്ക്കും നന്നല്ലാതെ
ആഹ് ഞാനെ ഇപ്പ വിളിക്കാ ട്ടോ
ഓക്കേടാ മെയ്-